ആഹ് കേൾക്കാവോ
ആഹ് കേൾക്കാം കേൾക്കാം
ഉം എന്താ എന്താ പരിപാടി
ഉം വെറുതെ ഇരിക്കല് തന്നെ എന്നിട്ട് ഓൺലൈൻ ആയിട്ടൊക്കെ ഷോപ്പിംഗ് ചെയ്യാലുണ്ടോ
ആഹ് അങ്ങനത്തെ പ്രത്യേകിച്ചൊന്നുമില്ലേ ഞാൻ ഇതിന്റെ മുന്നക്ക മക്കളൊന്നും ഉണ്ടാവാ ത്ത ടൈമൊക്കെ ഉണ്ടായിരുന്നു അപ്പളൊക്കെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് മറ്റേ ഇതൊക്കണ്ടല്ല എന്താണ് ഐ ഐസ് ക്രീം പല പ്രോഡക്ട് കളും ഐ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഉണ്ട് ഞാൻ പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ആരും നിക തിക്കാതെ ആയപ്പോ ഞാൻ പിന്നെ ഒഴിവാക്കി
ഒഴിവാക്കില്ലേ ഉം
നമ്മള് ചെയ്യണ നമ്മൾ കൂടായിട്ട് ഒരാളും കൂടി ഉണ്ടെങ്കിലേക്ക് വെറ്റായിട്ട് കാര്യങ്ങൾ നടക്കും
അതന്നെ നിനക്ക് പിന്നെ പിന്നെ ഞാൻ എന്തിന തുടങ്ങിയാലും ഇന്റെ അനിയത്തിയാളും എട്ടത്തിയാളും ഭയങ്കര സപ്പോർട്ടാ ഓലിങ്ങനെ
ഉം ഒന്നാമത്തെ എന്റെ ഹസ്ബൻഡിനൊട് എന്തങ്കലും കാര്യം ചോദിച്ചഴിഞ്ഞ ഹുസ്ബൻഡ് തീരെ സപ്പോർട്ട് പ്പനി അങ്ങക്കൊന്നും വലിയ താല്പര്യം ഇല്ല ഒരു നെഗറ്റീവ് അടിക്കു
ഉം അപ്പൊ തന്നെ നമ്മുക്ക് എല്ലാം പുതി കഴിയും
ആഹ് പിന്നെ അമ്മക്ക് അങ്ങനെരു ജോബ് ചെയ്യാനന്നെ താൽപ്പര്യം പിന്നെന്ന അറിയുമ്പൊ നല്ല എഡ്യൂക്കേഷൻ ഒക്കെ എടുത്ത് പഠിച്ച ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വെറതെ കമ്പനി ജോലിയൊക്കെ കി ട്ടുന്ന ആള് ആണ് എന്ന് ഉണ്ടെങ്കിൽ കോഴപ്പില്ല അതിനൊന്നും പോണെന്നൊന്നു കോഴപ്പില്ല പക്ഷ നമ്മള് പ്ലസ് ടു കിഴിഞ്ഞ് വീട്ടിൽ കുത്തിയിരുന്നു നമുക്ക് എന്ത് എഡ്യൂക്കേഷനാ കിട്ടുക്കയിപ്പോ അതിനൊന്നും പോണ തായം കുറവില്ല താല്പര്യ കുറവില്ല നമ്മള ഇ പഞ്ഞിതന്നോ നമ്മൾ പഠിച്ചാണ്ടോ മെമ്മറി കേറോ വല്ലതും
ഉം അല്ലാ മക്കളൊക്കെ മ മോനുണ്ടീർന്നില്ലേ അവൻ എത്രല്ല
ആഹ് മോന് ഏഴില് മോള് നാലില്
ആഹ് ആഹ് ആഹ്
ഉം അവരെങ്ങനെ നമ്മള് പഠിപ്പിച്ചെടുക്കും പഠിപ്പിച്ചെടുക്കും അത്ര തന്നെ
ഉം
ഇൻക്ക് ഈ പഠിക്കാൻ പോണത് പഠിച്ചന്റെ കാര്യവും ഇഷ്ടം തന്നെല്ല
എന്നാ ഇനിക്ക് ഭയങ്കര ഇഷ്ട പഠിച്ചാൻ പോണത്
ഏഹ് എനിക്ക് തിരെ ഇഷ്ടം അല്ലേ എന്താ എനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്യണില്ലേ മറ്റേ ഡിസൈനിങ് എംബ്രോഡറി വർക്ക് അങ്ങനെ പല പല ഏതും അങ്ങനെ അങ്ങനത്തെ പലേ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ആഹ് അങ്ങനത്തക്ക
അതായാലും മതി ഈ ക്രിയേറ്റിവിറ്റിയുള്ള വർക്ക് ചെയ്യുന്നത് തന്നെ ഏറ്റവും നല്ല ബുദ്ധി ഉള്ള ആള്
ഭയങ്കര ഇഷ്ട അയ്നമ്മളാണ്ടാദ്യം എറങ്ങണ്ടേ
അയിന് എറങ്ങാറഞ്ഞ ഞാനങ്ങൻതന്നേനി ഞാനീ കൊറോണ സമയത്തൊക്കെ ഞാന് വെറുതെ യൂട്യൂബ് നോക്കിയാണ്ട് കാലിഗ്രാഫി അല്ലേ അറബിക് കാലിഗ്രഫി അത് ഈ ആയത്ത് കുറിസിയ്താ ഏഹ് അങ്ങൻത്തൊക്കെ അങ്ങൻത്തൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി വെർ തെ പഠിച്ചതാ എത്രേ വർ ക്കാ ഇൻക്ക് കിട്ടീനെന്നെ എത്രോ ആൾക്കാർക്ക്ണ്ടാക്കി ഫ്രയ്മെയ്ത് കൊട്ത്ത്ണ്
ഇയേഹ്
പൈസക്ക് ഉം അതേപോലെ ഉം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് ഈ യൂട്യൂബ് നോക്കിയാട്ടെന്നെ ടൈലറിങ് പഠിച്ചത് ഇപ്പൊഴും ഞാനയ് ചെയ്തോണ്ട്ക്ക ഞാനയ്ന്റെടിക്കൂടി ന്റെ അനിയത്തിയാക്ക്ള്ള ഡ്രെസ്സാള് ഇങ്ങനെ ഒക്കെ പൊർത്ത് പൊർത്തേക്ക് എവ്ട്ക്കൊല്ല അനിയത്തിയാളത് കുട്ടിയാളത് നമ്മൾത് ഒക്കങ്ങനെ ഇൻക്കും ഇതേപോലെ ഇങ്ങനെ ക്രിയേറ്റിവി റ്റി വർക്ക്ആൾ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് നമ്മളതായിട്ട് എന്തെങ്കിലും ഒക്കെ ണ്ടാക്കിയെട്ക്കറഞ്ഞാല്
ഇൻക്കങ്ങനെണ് പ്പ മ്മള് ഡ്രസ്സിങ്ങായിട്ട് ഡ്രസ്മ്മലൊക്കെ പല ഡി സൈൻ ചെയ്യാ അങ്ങത്തൊക്കെക്ക് ഭയങ്കര ഇഷ്ട
ക്ക് അയ്നാണ് ഇൻഡ്രസ്റ്റ് ഇനി ഡ്രസ്സ് ഡിസൈൻ ചെയ്തോക്കണച്ചിട്ട്
ആഹ് ഇൻക്കു അല്ല ഇൻഡ്രസ്റ്റ്ണ്ട്
ഞാൻ എന്താക്കു അറിയോ ഞാൻ മീഷോന്റെ ഒരാളാ
ഞാനോ ഞാൻ ഫ്ളിപ്കാർട് മിഷ് ഷോ ന്നാ അയ്ല് ഇള്ള നൂല് മുയ്വ്വം വാങ്ങിക്കൂട്ടി തയ്യല് റ്റെ അറിയൂല്ല ന്ന്ട്ട് യ് വം വാങ്ങിക്കൂട്ടും കിട്ടണ എന്തെങ്കിലും ക് ച്ചാ പൈസ എവ്ട്ന്നെങ്കിലും എന്തെലും വരുമാനം കിട്ട്ണ്ടങ്ങെ അയേറ്റ് അങ്ങനെ വാങ്ങും
ആഹ് അത് കൊഴപ്പല്ല്യ അമ്മക്ക് അമ്മളെ പൈസനെകൊണ്ടെ ങ്ങനൊക്കെ ചെയ്തോക്കാൻ പറ്റൊള്ളു
അത് പിന്നെ ആരും ചോയ് ച്ചാനും പറയാനും ഇല്ല
ആഹ് അപ്പെന്താക്ക മീഷോന്ന് അഞ്ച് മീറ്റർ ന് അഞ്ച് മീറ്റർന് കൊറ് ഞ്ഞ പൈസക്ക് ശീലട്ടൊല്ലോ അത്ങ്ങനെ വെട്ടിട്ടും തയ്ച്ചിട്ടും ഞ് എം എന്താക്കാ മറ്റേ പ്ലെയ്ൻ ആയിട്ടുള്ള സീല വാങ്ങ്അ ന്നട്ട് അയ്മെല് ചിത്രൊക്കെ വെര്ച്ച് ട്ട് ആ ഫാബ്രിക് പെയിന്റ്ണ്ടല്ലോ അയിനോണ്ട് കളറെയ്തോക്കിയാലും മതി നമ്മൾ ഉർ ഉർള്ളം കേങ്ങ്മ്മല് അങ്ങനെ വെണ്ടക്കമ്മലൊക്കെ വെട്ടിറ്റ് അയിനെകൊണ്ട് ആഹ് അങ്ങനെ ചെയ്തോക്കാ ഇഞ്ഞിപ്പോ അതല്ലെങ്കില് ചിത്രം വെര്ച്ച്
ങ്ങള് അങ്ങനെക്കെ ചെയ്തിട്ട്ണ്ടായിര്ന്നാ
ഇൻക്ക്പ്പ അതാ പണി
ഏഹ് ന്ന്ട്ട് എന്തേലും പൊർ ത്ത്കക്കെ കൊട്ത്ത്ട്ട്ണ്ടോ വർക്കെയ്ത്ട്ട്
ചെയ്ത് കൊട്ത്തീല്ല ഞാനിങ്ങനെ അപ്പ ന ഞാനിപ്പ ന്റെ ഇല്ല കൊട്ത്തീല്ല ന്റെ മോക്ക് ഞാൻ ന് ങ്ങനെ ണ്ടാക്ക്ണത് കണ്ടിട്ട് ഓരോരുത്തര് ന്നോട് ചോയിക്കും അടിച്ചെരോ അടിക്കാൻ അറിണോലെന്നെ ഇൻക്കങ്ങനെ അടിച്ചെരോ ഇൻക്കങ്ങനെ അടിച്ചെരോയ്ച്ച്ട്ട് വെരും
ആഹ് അമ്മമ്മക്കൊരു ധൈര്യം ണ്ടാവൂല ഇൻക്ക് പേടിയാണ് ആരാ ആരാന്റെ ഡ്രെസ്സ് തയ്ക്കാൻ ഉം ആഹ്
ആഹ് പിന്നെ മടിയോണ് ഞാൻ പഠിച്ചിട്ടുംല്ലല്ലോ
ണാനും അങ്ങ്ത്തന്നേണ് ഇന്റെ വ്ടെള്ളോര് ന്റെ മക്കൾക്ക് ഞാൻ ന്റെ മോൾക്ക് മോൾക്ക് ന്നാൽലാ ഓള് വീട്ടിലിടാൻ ഓരോന്ന് ഞാൻ ന്റെയാലും മ്മാന്റെ മേക്സി അല്ലങ്കി മ്മാന്റെ അബായെ സര്യോ അങ്ങനെന്തേലൊക്കെണ്ടെങ്കി അ ഒക്കെ വെട്ട്പുട്ടിയ അയ്റ്റിയൊക്കെ തട്ട ട്ടൂട്ട് പണിയൊക്കെണ്ടാക്കും. ഇതേപോലെ ഒന്ന് അടിച്ചെരോ ചോയിക്കും പൈസ തരാന്ന് പഷേ മ്മക്കൊരു
ആഹ് അങ്ങെനെന്താറ്യാേ നമ്മള് അങ്ങെനെ പേടിക്കര്ത് അമ്മള് വാങ്ങീട്ട് ചെയ്യെണം അയ്ന്റെ പേട്യാണെ ക്കും അയ്ന്റെ പേട്യാണ് ഇന്ക്കും ഞാൻ വല്യ ഡയലോഗട്ച്ച്ണ്ടെങ്കിലും ൻക്കും പേട്യാ കാരണം ഞമ്മള് പഠിച്ചിട്ടില്ലല്ലോ അഥവാ പാളിക്കയ്ഞ്ഞാ ഓല് പറയെന്താ ഔ പഠിച്ചിട്ടും കൂടി ഇല്ല ന്നിട്ട് മാങ്ങേ വാങ്ങീന്ന് പറയൂലേച്ച്ട്ടേ പക്ഷെ അമ്മളാ പേട്യാണ് അമ്മളെ പ്രശ്നം
ഉം ഉം
മ്മള് പേടില്ലാതെ വാങ്ങി നല്ല വൃത്തിക്ക് അട്ച്ച് കൊട്ത്താ
ട്ച്ചെരോ അട്ച്ചെരോച്ചും ക്ഷെ ഞാൻ മാക്സികള് വര്യറാെക്കെ അടിച്ചാെട്ക്കുട്ടാ അയ്നൊന്നും പേടി
ആഹ് ഞാനും അങ്ങൻതന്നെ അടിച്ചാെട്ക്കും പക്ഷെ പൈസ വാങ്ങൂല
ഉം നൂല്ന്ള്ള പൈസാന്നർഞ്ഞ്ക്കാണ്ടെ തെരാെള്ളൂ മ്മള് ഫ്രണ്ട്സ്കളാണ് വേറെ ആരുല്ലാ അമ്മളെ പോൽത്തെ ആൾക്കാരെന്നെ കൊട്ന്നെര മാക്സി ഒന്ന് ഷെയ്പാ ക്കൻക്ക് നൂൽന്ള്ളെ പൈസര്ണ്ട്റിം ആ നൂല് വെറ്തെ കിട്ട്ണല്ലല്ലാ ന്നാ ഇങ്ങെനെ പക്ഷേ നൂല് അങ്ങെനെ ചെൽപ്പോ ഒര് നൂലോട്ക്കെ കൊട്ന്നെരും ക്ഷെ ന്റെ കരണ്ടിന്ള്ളതാ മിഷീനാ
ഏഹ് കരണ്ടിനൊക്കെള്ളെ ഞാനാതൊന്നുല്ലൽ ബെടെ ലോക്കല് പക്കാ ലോക്കെലാ ന്നട്ട് സെക്കെന്റു ആണ് ന്നട്ടാണെങ്കി ഇത് മട് ച്ചാല് അടിയൂലാ അങ്ങൻത്തെ ന്നട്ടയ്
അത് കേക്ക്ണെന്നെ കണ്ടൂടാ ഇൻക്ക്
ആഹ് മിഷീനൊന്നും വെച്ചില്ല പക്ഷെ ഞാനടിച്ച ഡ്രസ്സ് ന്റെ മകളൊക്കെട്ട് നടക്ക്മ്പോ ഓരോര് ത്തര്ങ്ങെനെ പറയും ഉം അപ്പം ഇൻക്ക്ത് പറയാൻ വയ്യാ ങ്ങെനെ കുൻ ലോക്കൽമലാ അട്ച്ച്ണ്ടാക്ക്യോക്കെ പെ
ന്നാ നല്ലൊരു തയ്യൽക്കാരാവേ പക്ഷെ നമ്മളയ്ന് മെനെക്കെടാഞ്ഞി
മെനെക്കെടൂല്ല പിന്നെ മ്മളെ പേട്യാണ് ആര്‌തേക്കെ വാങ്ങൻളെ പേട്യാണ് മെയിനായിട്ട്
ഉം അതെന്നെ പിന്നെതെന്നെ ഈ ഡ്രെസ്സിന്റെ നട പൊളീണണ്ടല്ലാ ഫുള്ള് ഡ്രെസ്സ്കള് പൊളീണെത് അതട്ചാനെന്നെ പിന്നെ നേരൊള്ളു പ്പ സത്യത്തില് കീറ്യേ ഉം അത്കല്ലപൂതിണ്ട് ഉം
അയ്ൻ്റെ റിങ്ങ് വാങ്ങീണ് അയ്ൻ്റെ സൂചി മൂന്നെണ്ണം വാങ്ങീണ് മൂന്നെണ്ണും വാങ്ങി വാങ്ങി വാങ്ങി വാങ്ങി ഇത് തെയ് ചെയ്തോകൂല ന്നെട്ട് എട്ത്തെച്ച് എട്ത്തെച്ച് കാണാതായി നിപ്പാെന്ന് വാ
ഇയ്റ്റാളെക്ക പൊർത്ത് പോയിട്ട്ണ്ട് പഠിച്ചാണ്ടല്ലൊ ല്ല പൈസേണ്
അല്ല പ അയ്ന് പൈസെ അയ്ന് പ പഠിക്കാനും
അല്ല അമ്മള് പഠിച്ച് കഴിഞ്ഞാല്
പഠിച്ച് കഴിഞ്ഞാ പൈസേക്കെണെങ്കിലമ്മക്ക് സെയിലെയ്യാം കയ്യണം
ഉം അത് എവ്തേലൊക്കെ പ്പിലൊക്കെ കേറ്യാലൊക്കെ നടക്കും
ആഹ് ഷോപ്പിലൊക്കെ കേറണം ന്നാ ഇൻക്ക് തോന്നുണു ഞാ ഇനിപ്പോ ഇൻക്കും എറ്റും ഇഷ്ട അതാ ഞാം പാതിരാവ് വെരെക്കെ ഞാനൊക്കെ വടെ കല്യാണങ്ങൾക്കൊക്കെ ഡ്രസ്സ്ട്ത്ത് കയ്ഞ്ഞാല് മ്മക്കാേരോ ഫംഗ്ഷന്ണ്ടാവാേല്ലോ അയ്ന് ഇൻക്കെന്നെ ഞാന് ശീലൊക്കെട്ത്ത് അട്ച്ച് ത് ഞാനെന്നെ ഇര്ന്ന് ത
സാധാ ജോർജെറ്റിന്റെ ഷി ശീലാ ഷിഫോൺന്റെ ശീല വാങ്ങാ അയ്മെ ആരി വർക്കെയ്ത് അട് ടീ പൊളിയാവുലേ
ആഹ് ഞാൻ ചെയ്യെലാ അങ്ങെനെ ഞാൻ നമ്മളൊരു പൂവാെ ക്കെ വെര്ക്കും ന്നട്ട്യ്മകൂടി തുന്നിണ്ടാക്കും
ക്കങ്ങത്തിനൊന്നുള്ളൊരു മെമ്മറി ങ്ങെട് ഇര്ക്കൂല ഞാന്
പിണ്ട്രെസ്റ്റില്ലേ പിണ്ട്രെസ്റ്റ് അർഞ്ഞൊരാ അപ്പ്ണ്ട് അയ്ല് കേറിയോക്ക്യാല്ണ്ടാവും അയ്‌ലിഷ്ടംപോലെ വർക്കെങ്ങെനെ ചെയ്യണം ന്ന്ള്ളത് അപ്പയ്ല് നോ ക്കിയാ നമ്മക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യണം എന്നിട്ട് അതിനുള്ള മുത്തും കാര്യങ്ങളൊക്കെ ഇനി തുന്നി കയ്യുമ്പോ ഇ പ്പോ ഈ ഫ്രെയിമിലിട്ട് തുന്നാനും ബുദ്ധിമുട്ടാണ് അതി പിന്നെ അതില്ലാതെ തുന്നി കഴിഞ്ഞാലാണ് ആകങ്ങട്ട് കുത്തിക്കൂടി നിക്കും അപ്പൊ ഞാൻ വിചാരിക്കും തുൻ ആ തുന്നണാലാറ നല്ലത് ഒട്ടിക്കുക
ഉം ഒട്ടിച്ച പിന്നത് തന്നെയാ അത് പശ പോവും അതങ്ങണ്ട് പോന്ന് കഴിഞ്ഞാ ആഹ് പശ അവിടെ കാണും അതൊക്കെ തോ
അതിന്‌ അത് ഒട്ടിച്ച് വെച്ചിട്ട് അതിന്റെ മോളിക്കൂടെ തുന്നാം മെല്ലെ വൽ വലിച്ചാതെ ആന്നാ വ വലിയൂല നമ്മള് ഒട്ടിക്കാതെ തുന്നുമ്പോ ഇതിങ്ങനെ വലിഞ്ഞോണ്ടിക്കും
ആഹ് അത് തന്നെ അത് തന്നെ
ആദ്യം ജസ്റ്റ് നമ്മളെ നമ്മള് വിചാരിച്ച മോഡൽക്ക് ചെറീയ മോഡലൊക്കെ സെലക്ട് ചെയ്യാം
ഉം ഉം
ഏ ചെറിയ സിമ്പിളായിട്ടൊള്ളെ ഒരു വട്ടവൊ എന്നിട്ട് അയ്മേല് ഉള്ളില് വട്ടവൊക്കായിട്ട് ഒരു പൂവൊക്കെ ഉണ്ടാവൂല്ലോ
ഞാന് പിന്നെ അങ്ങനത്തെ സാധനവൊന്നും വാങ്ങിക്കൂട്ടിട്ടൊന്നുല്ല അതാണ്ട് ഇരിക്കൂല എക്കറിയാം മൈന്റ് ഉണ്ടെങ്കിലും പക്ഷെ നമ്മള് അയ്മേൽ ഇരി
കൊറേ ടൈമ് വേണം അയ്ന് ക്ഷമ വേണം
ഉം അതൊക്കെ വേണം പിന്നെ സുഹൃത്തുക്കളുടെ ശല്യം ഉണ്ടാവാൻ പാടില്ല
ഉണ്ടാവരുത് അതാ ഞാനും ഒന്നും കൂടി ഫ്രീ ആയിട്ട് നാളെ തൊടങ്ങാം നാളെ തൊടങ്ങാ വച്ചാ അങ്ങ്
ഉം സത്യാവാണേ എങ്ങനെ മീ ഷോല് കാണുന്നതങ്ങനെ വാങ്ങീട്ട് നാളെ തൊടങ്ങാ മറ്റന്നാ തൊടങ്ങാന്ന് പറഞ്ഞ് വാങ്ങി വക്കും തൊടങ്ങാം
പിന്നെ അതാണ് എന്നിട്ട് ഇപ്പൊ എന്നിട്ട് ഞാനൊക്കെ പറയുമ്പോ എങ്ങനോ ഒക്കെ ഉണ്ടാക്കണ് ഗൾഫിൽ എല്ലർക്കും ഇഷ് ഷ്ടപ്പെടും നമ്മളങ്ങനെ നമ്മക്ക് ചെലപ്പോ അത് റാഹത്തായി തോന്നൂല അത് നന്നായില്ലാന്നൊക്കെ തോന്നും പക്ഷെ മറ്റുള്ളോരുടെ കണ്ണിലത് രസവാ
ആഹ് വേറെ ഒരാളുടെ അടുത്ത് കാണുമ്പളാ രസവ അത്
ഇന്നോടൊക്കെ ഓരോരുത്തര് ഓ ജ്ജ് ഇതെങ്ങനേ ഉണ്ടാക്കി എന്ത് രസവാ പറയുമ്പളേക്കാരം ഞാൻ ഇതിപ്പോ ഇത്രയേ പാളീന്ന് ഞാൻ മുണ്ടാതെ നിന്ന് കേൾക്കല പക്ഷെ അപ്പൊക്ക് ഇങ്ങനെ തന്നെ ആഹ് അമ്മക്കറിയാത്തൊരു സംഭവം വേറൊരാള് ചെയ്താ നമ്മളെ അല്ലമ്മേ എന്തോ രസ്സവല്ലേ എങ്ങനേ അത് ഉണ്ടാക്കിയല്ലേന്ന് അതേ മാതിരിക്കന്നെ നമ്മൾ ചെയ്ത് നോക്കുക അപ്പം എങ്ങനായാലും ചെറീയ ലോക്കൽ പൈസക്ക് ശീല കിട്ടുമ്പം എന്ന കേട് വന്നാലും കൊയപ്പവില്ല എന്നുള്ള നിലക്ക് നമ്മള് ചെയ്ത് നോക്കുക അയ് അത് മുറിക്കരുത് വെട്ടുവൊന്നും ചെയ്യാതെ ചെയ്ത് നോക്കുക ഒരു ഭാഗത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് നോക്കുക എന്നിട്ട് പറ്റണില്ല നമ്മളൊക്കെ വിചാരിച്ച മാതിരി ക്കായില്ലെങ്കിൽ നമ്മുക്കത് വെട്ടീട്ട് മക്കൊക്കെന്തേലും ആക്കി കൊടുക്കാം പെരേടാനെങ്കിലും
അത് തന്നെ ഇങ്ങനൊക്കയാണ് കാര്യങ്ങള് എന്നാ ഞാന് ആ എന്നാ ആയി ക്കോട്ടേ എന്നാ ശരി